ഹലോ
ആ കേൾക്കാൻ പറ്റില്ലേ
ആ കേൾക്ക എങ്ങനെയുണ്ട് സുഖല്ലേ
സുഖായിട്ട് പോ അവിടെയാ
ഉം വെടിയും സുഖ അവിടെ മഴ ഉണ്ടോ
മഴണ്ട് ചെറുതായിട്ടുണ്ട്
ഏ ഇവിടെ മഴ പെയ്ത് കയ് ഇവിടെ മഴ പെയ്ത് കൈനി ഇപ്പം ആകെ ചളി യാണ്
ആ അതൊ ചല വൃത്തിയിടും പിന്നെ മഴ ഇത് കഴിഞ്ഞാ പിന്നെ വല്യ പ്രശ്നം ഫോണില് റേഞ്ച് കിട്ടാത്ത വല്യ പ്രശ്നമാണ് അപ്പൊ ഇതുകൊണ്ടിരിക്കുമ്പോ വല്യ പ്രശ്നല്ല കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ റേഞ്ച് എടുക്കൂല
ഇവിടെ റേഞ്ചിറ ഒന്നുംല്ല ഇവിടെ ഞങ്ങള വീട്ടില് വൈഫൈ ഉണ്ടായണ്ട് കുഴപ്പില്ല ഇവിടെ പറയുമ്പോ മഴ പെയ്ത് കഴിഞ്ഞാ അപ്പ തന്നെ കെ സ കെ സി ബി കറൻറ് വക്കും
ആ ഏ അങ്ങനെയൊക്കെണ്ടോ അപ്പ അങ്ങനെയൊന്നുംല്ലല്ലേ എവിടെയും
എവിടെന്നാ അങ്ങനെയൊക്കെ ഇണ്ട്
ഏ അവിടെ അങ്ങനത്തെ പ്രശ്നല്ലട്ടോ അവിടെ പെട്ടെന്ന് അഥവാ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ വരും ചെയ്യും
ഏഹ് പിന്നെ എങ്ങനെ ഇണ്ടായിനി വെക്കേഷനൊക്കെ
വെക്കേഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു ക്ലാസ്സൊക്കെ തടങ്ങു ട്രിപ്പ് പോവാൻ പറ്റിട്ടില്ല ട്രിപ്പ് പോകൻ പറ്റിട്ടില്ലേ ഇല്ലല്ല ചെറിയൊരു ബുദ്ധിമുട്ടുകളായി ചെറിയ ചെിയ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അങ്ങന ആഹ പോവാൻ പറ്റില്ലറ ച്ചിലായിരുന്നു
അങ്ങളും എല്ലാ പ്രാവശ്യം എങ്ങട്ടേലൊക്കെ പോവേുണ്ട അതിനന് ശേഷം ഇപ്രാവശ്യം എങ്ങോട്ടും അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല ആകെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളു
അപ്പൊ അതൊരു ട്രെൻഡ് ആണല്ലോ എല്ലാരും പോവന്നുള്ളതില്െ എല്ലായിടത്തക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കള്ളല്ലേ രസമാണ് ആ അത് വേറൊരു വൈബാണ് എന്നിങ്ങനെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്നേക്കാളും നല്ലതല്ലേ എടക്ക് ഒന്ന് പുറത്ത് പോവുക ഉം
പിന്നെ കുറച്ച് പുറത്തൊക്ക പോയാല് സമാധാനം കിട്ടും
ആ ശരിയാ ഈ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പളേ ഇപ്പ കുറെ കുട്ടികള് ഇപ്പൊ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ടെൻതില് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് പോണത് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചൊണ്ടിരിക്കണേന്റെ ഇടെൽ ഒന്ന് പോവാന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഒരു സമാധാനമാണ് പിന്നെ നമുക്ക് അതൊക്കെ ഒരു ഹാപ്പിനസ് അല്ലെ എല്ലാരും കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പോണത് വേറെ ഫാമിലിന്റെ കൂടെ പോണത് വേറെ രണ്ടും വ്യത്യാസംല്ലേ
പിന്നെ ഫ്രണ്ട്സിന്റെക്ക്പ കൂടെ പോകുമ്പോ നല്ല രസകാരം
ഫ്രണ്ട്സിന്റെ കൂടെ പോണ ഒരസണ് അതന്നെ രണ്ടും രണ്ട് വൈബാണ്
പക്ഷേ ഞാനിതരായിട്ട് ഫ്രണ്ട്സിന്റെ കൂ ഇ അങ്ങനെ പോവേല്ലോ ഓല അങ്ങനെ വിടേല്ല അതേപോലെ തന്നെ പിന്നെ ഞാധികം പോയത് ഫാമിലി അല്ലെ അയൽവാസികള കൂടെ
ആ ഫാ വീട്ടിന്ന് വിടൂല്ല ഫ്രണ്ട്സിന്റെ കൂടെ പോവാന്
അല്ല ഇന്നോട് ഹോല് വിടണ്ടേ എല്ലാരും ഒത്ത് കിട്ടുമ്പോ അല്ലേ ഏതാവ
ആ അത് ശരിയാ എല്ലാരും വിടാ ഇപ്പൊന്ന പേടിയാണ് പേടിയായിരിക്കും എല്ലാര്ക്കോ അപ്പൊ അങ്ങനെ കണ്ടില്ലേ ആ ഒരു കാര്യം മാത്രല്ല നമ്മള് യാത്ര ചെയ്യുമ്പോ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെപ്പോ നമ്മള ആവേശത്തിൽ എന്തെങ്കിലും ചെയ്താലോ ചെയ്ത് കൂട്ട എന്തെങ്കിലും നമുക്ക് പറ്റി പോവാന്നൊക്കെയള്ള പേടി അത് ഉണ്ടാവും ഒരു ധൈര്യത്തില് ഒര് സംരക്ഷണ ഇല്ലാതെ വിടാന അവക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്നാ ചില ആൾക്കാര് അങ്ങനെയൊന്നുംല്ല എല്ലാർക്കും ഭയങ്കരതായിരിക്കും പോണ
നിങ്ങൾക്ക് എങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാനാണ് ഇഷ്ടം ഇങ്ങനെ മല കയറാനോ അതോ അങ്ങനെ ഇങ്ങനെ ഓപ്പണ്ടായിട്ടുള്ള സ്ഥലം ബീ അങ്ങനെയൊക്കെയാണോ
അല്ല എനിക്ക് ഇങ്ങനെ മല കയറാനുള്ള സംഭവങ്ങളൊക്കെയാണ് സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കൊക്കെയ താല്പര്യം
മല കയറാനൊക്കെ പോവുണ്ടോ
എടക്കൊക്കെ പിന്നെ ഇതുപോലെ നിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ വിട്ടിട്ടൊന്നുംല്ലട്ടോങ്ങനെ പറയും കൂടണം കൂടണംന്ന് പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല
ഞങ്ങളന്ന് പറയുമ്പോ കൂടും ആ വെടുതേലൊക്കെ വീട്ടിൽ പോയി കൂടുങ്ങോട്ട് അന്ന ഒരു ദിവസം നിൽക്കും അങ്ങനെ സ്ലീപ്പ് ഓവർ ഒക്കെ ഇണ്ടാകും അങ്ങനെ ട്രിപ്പായിട് അട്ടങ്ങനെ പോവലോന്നൂല്ല പൊറത്ത് പോവലൊന്നൂല്ല
അമ്മായിലോകം എന്താറിയോ ആ കൊറേക്കെ സംസാരിച്ചു സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനാണല്ലോ ഫ്രണ്ട്സിന്റെ കൂടെക്കെങ്ങനെ ഇരിക്കുമ്പോ ആ ഒരു വൈബിൽ പിന്നമ്മള് വീട്ടിൽ പൂവാന്നറീമ്പോ വീട്ടിലുള്ള പാറൻസിനെ നമ്മള് ശ്രദ്ധിക്കോലോ ഏ ആ അപ്പമ്മള് ഫ്രണ്ട്സിന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര അടുത്തക്കയ്ക്കാരം ഇവൻ പോവാ അവിടെ സ്റ്റേ ചെയ്യുന്ന ചെലർക്ക് അതൊന്നും പറ്റൂലട്ടോ ചില പേരൻറസിന് ഉം. അങ്ങനെ ഉണ്ടാവല്ലോ? അവിടെ വീട്ടില അങ്ങനെയൊന്നും പ്രശ്നല്ല.
ഞങ്ങള അവിടെ അങ്ങനെ വലിയ പ്രശ്നൊന്നുല്ല. ഫ്രണ്ട്സിന്റെ ഉമ്മാ ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് അവിടെ നിന്നോന്നൊക്കെയാണ് പറയിൽ. പക്ഷെ ഞങ്ങള അങ്ങനെ കൂടലൊന്നുംല്ല. ന്നാലും കാണുമ്പം നല്ല സംസാരും അങ്ങനൊക്യാണ്. നല്ല ഫ്രണ്ട്ലി ആണ്.
അങ്ങൻ പോയി നിന്ന് പഠിക്ണാ ൾക്കാരൊക്കണ്ട്.
ലാസ്റ്റ് യേടീറ്റുഗെതറ് അങ്ങനെ ങ്ങനെ എക്സാ മൊക്ക ആവുമ്പോ
ആഹ പോയിരുന്ന് പഠിക്കണ ആൾക്കാരൊക്കെണ്ട്. എന്റെ ഫ്രണ്ട്സൊക്കെ വരൽണ്ട് ട്ടോ പഠിക്കാൻ പക്ഷെ നിക്കലൊന്നുംല്ല്യ. ഓര് പോവും വൈകുന്നേരൊക്കാ ആവുമ്പോ പോകും തിരിച്ചു പോവും.
ആ ഇൻൻ്റെ വീട്ട്ക്ക് ന്റെ ഫ്രണ്ട്സ് വരലി ല്ല കാരണം ഓല് കുറച്ച് ദൂരീ ആയി ഇൻ്റെ ഇൻ്റെവീടായിട്ട് അത്ര എട്ത്തല്ല. അപ്പഞാൻ ന്നോലെ വീട്ട്ക്ക് പോവലാണ ധികും ണ്ടാവല്
ആ അവ്ട വീട്ടില് മൗ ഉപ്പാകൊന്നും പ്രശ്നൊന്നും
അല്ല ഇന്റെ വീട്ട്ന്ന് വിടും ഓലെ വീട്ട്ന്നാണ് വിടാത് അപ്പ ഞാനാണങ്ങട്ട് പോവലും പിന്നി ന്റെ വീട്ടക്ക് വരാൻ കുറച്ച് ദൂരും ണ്ടോൽക് ക്കേ
ആ അഹ അതെ ഞാൻ പറഞ്ഞത് നി് ൻടെ ന്റെ വീട്ട്ന്ന് വിടാൻ ഉമ്മാക്കും ഉപ്പക്കും പ്രശ്നല്ല. ഓൺക്കിങ്ങട്ട് വിടാൻ ബുദ്ധിമുട്ടായിരിക്കൂല്ലേ?
അങ്ങനെല്ല. ഓല് വിടുട്ടോ. എടുത്ത്ക്കൊക്കെ വിടും, ഞാൻ പർഞ്ങ്ങനെ യാത്രൊക്കെ പോവൂലെ
ആഹ് ആഹ് അങ്ങനെ ആഹ് ആഹ് അങ്ങനെ ഉം
പിന്നെ എന്തൊക്കെ?
പിന്നെ എന്തക്കെയാ അങ്ങനെ പോകുന്നു. ഇപ്പൊ പഠനം ഇപ്പ എങ്ങനെയാ പഠനം കാര്യങ്ങളൊക്കെ ഓക്കെ
ആഹ അങ്ങനെന്നെ
എന്താ പഠിക്കണ
ഞാൻ കോളേജില്
ആഹ വള ലൈഫ ഒക്കെ രസ എൻജോയ് ചെയല്ലേ
അല്ല തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആ തുടങ്ങിട്ടുള്ളൂ
ആ ടെൻഷൻുണ്ടോ
ഏ ഇല്ല നമ്മളക്ക ഇങ്ങനെ കാണുമ്പോ പരിചയപ്പെട്ട ഫ്രണ്ട്സ ഒക്കെ ആയി വരണ്ടേ ഇനിയിപ്പോ ഒന്ന് തൊടങ്ങിയിൽ പിന്നെയല്ലേ ഇ ഫുള്ള് വെരുന്ന പരിപാടിയാളും ട്രിപ്പൊക്കെ, രസണ്ടാവും വിചാരിക്കണ്.
കോളേജ് ലൈഫിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയൊക്കെയാണ്?
അയി ഞമ്മള് സിനിമയിലൊക്കെ കാണണ പോലെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇൻ ഇന്റെ കൊറെ കസിൻസ് ഓലെക്കെ പറഞ്ഞ് സിനിമേല് കാണണ പോലെ ഒന്നുവല്ല കോളേജ് ലൈഫ് ഫ് ഈയ് നോക്കിയോണ്ട് ഇന്നി മൊത് ത്തെ ആകെ മാറി മറിയുന്നൊക്ക് ക്കെ പറയണേ ഇനിക്കറിയില്ല.
ആഹ് അതാ ഞാൻ ചോയിച്ച ത് നമ്മളൊക്കെ അങ്ങനെ തന്നെ ഏനി കോളേജ് ലൈഫ് ഒക്കെ വിചാരിച്ച് പോയിനത് നേരെ തിരിച്ചാ.
ഇങ്ങള് കോളേജ് കഴിഞ്ഞീ ഇണ്ടാവൂല്ലേ?
കഴിഞ്ഞതാണ് അതാ ഞാൻ ചോയിച്ചത് നമ്മളൊക്കെ എല്ലാരുടെയും ധാരണ അങ്ങനെയായിരിക്കും അദ്ദേഹം പറഞ്ഞത് എന്താ സീനിയേഴ്സൊക്കെ ആയിട്ട് കമ്പനി ആയി തുടങ്ങിയോ അതോ അവര് ഒരു ജാടെയൊക്കെ ഇട്ടിട്ട് നടക്കുവാണോ എങ്ങനെയാണ്
അ ഞാന് ഇങ്ങനെ സീനിയേഴസിനോട് മിണ്ടാനൊന്നും പോവേയില്ല പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഒ ണ്ട് ഓള് കുറച്ചൊക്കെ ഫേയിമസ് ആണ് ഓള് ഇങ്ങനെ എല്ലാരോടും കമ്പ സീനിയേഴ്സിനോടൊക്കെ പോയി മുണ്ടുമ്പം ഞാൻ ഇന്നവളെ വ അങ്ങനെ നിക്കുവാ അങ്ങനെ ചെറുതായിട്ടൊക്കെ പരിചയമുണ്ട് അല്ലാതെ വേറൊന്നുമില്ല
കോളേജെന്ന് പറയണന്നത് നമ്മൾ ഇതുവരെ പഠിച്ച സ്കൂൾ ലൈഫ് പോലെയല്ല കൊറച്ചൊരു നമ്മുക്കൊരു നമ്മളെ കാര്യങ്ങളില് നമുക്ക് അങ്ങനെ കൊറച്ചൊരു ഫ്രീഡം കിട്ടും എന്നുള്ളതാണ് ഇപ്പ പിന്നെ സ്കൂളിലും ഫ്രീഡം ഉണ്ട് എന്നാലും അതി നേക്കാളും കുറച്ചും കൂടി ഒന്ന് പഠിക്കണ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് കുറച്ചൊക്കെ അല്ലാതെ ഭയങ്കരവായിട്ട് ഫ്രീഡംന്ന് പറയാനൊന്നും പറ്റൂല്ല ഇപ്പ ഈ സിനിമയിൽ കാണണ പോലുള്ള ലൈഫ് ഒന്നും ആവൂല്ല അതൊക്കെ സിനിമയില് മാത്രം ഇവിടെ നമ്മള് പഠിക്കുക എന്തിനാ ഈ സെമ്മൊക്കെ സെം എക്സാമൊക്കെ ആവുമ്പളേ നമുക്ക് എന്താ അതിന്റെ ഇന്റേർണല് അയിന്റെ എക്സാം ഇതിനെ ടൈം ഉണ്ടാവുള്ളു ആഹ് പിന്നെ നമ്മുക്ക് നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും ഒരു പ്രോഗ്രാം അവിടെ നടക്കണ ആ സമയത്തായിരിക്കും ചിലപ്പോ എക്സാം നടന്നോണ്ടിരിക്കുന്നത് അടുത്തുണ്ടാവും അപ്പൊ നമ്മള് കോൺസെൻട്രേഷൻ പഠിക്കുന്ന ഒരാളാകുമ്പോ ആ അതിപ്പോ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് അങ്ങനെ വ ചില ആൾക്കാര് അങ്ങനെയല്ലോ കേട്ടോ എല്ലാം ഒരു പോലെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടേ
എനിക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നൊന്നും വരലില്ല എന്നാ ഇതുവരെ വ അന്ന ഇല്ല ഇനിയിപ്പ എങ്ങനെ അറിയില്ല
ആ ഇതിപ്പോ സമ്മാവുമ്പോ നമുക്ക് ഇതാാണ്േ ഒരു രണ്ടു മാസം കഴിയുമ്പോ ഒരു ഇന്റേർണൽ പിന്നെ രണ്ടു മാസം ഒരു ഇന്റേർണൽ അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം പിന്നെ അടുത്ത് അടുത്തത് തുടങ്ങി രണ്ട്ു മാസം ഇങ്ങനെ എക്സാം എക്സാം
ഇട്ട ഇപ്പ കോളേജ് കഴിഞ്ഞട്ടുള്ളു അപ്പൊ ഞാാന് അധികം ഓള് ഞങ്ങള് ഒരുമിച്ച് നൽിക്കേുണ്ട് ഞാൻ ഒന്നെങ്കിൽ ഓളെ വീട്ടിൽ പോകോ അല്ലെങ്കിൽ ഓള്ി്ന്റെ വീട്ടിൽ വരും പോകി എക്സാംമ ഒക്കെ ഉണ്ടാവും ഇ ഇവണ്ട് പിന്നെ ഓൾക്ക് അസ്സിൻമെന്റും ഒക്കെ ഉണ്ടാവില്ലേ കുറെ എഴുതാനും അപ്പെ നമ്മളെ ഇതി സഹായിക്ക എണ്ടേ
ആ അസൈൻമെന്റ് ഉണ്ടാവും സെമിനാർ ഉണ്ടാകും എല്ലാ സെമസ്റ്ററിലും ചെയ്യന്നേ ഏതാണ്ടാ ഏതാ സബ്ജക്റ്റ് ഏതാ
ബയോകെമിസ്ട്രി
ആഹ അപ്പൊ കൊറെ കാര്യങ്ങുണ്ട് ഹിസ്റ്ററി ആയിരുന്നു
ഓ അങ്ങനെ സുഖംണ്ടായിന
ആഹ കൊഴപ്പൊന്നുംല്ലെന്നോ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് കൊറെേ കറി ഇത്ണ്ടാവും പക്ഷെ എന്താ വച്ചാൽ പഠിക്കാന്നുള്ളത് ആ എക്സാം പിന്നെ എന്ത നമുക്ക് എക്സാം ഒക്കെ ഷീല ആകും ഇതൊരു പ്ലസ് വണ്ും പ്ലസ് ടു എക്സാം പത്താം ക്ലാസ് അപ്പപ്പോ ഭയര ഒരു പേടല്ലേ നക്സ് എക്സാം എന്നക്കെ കേൾക്കുമ്പോ പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു ആയാലും കുറച്ച ക ഇനി ഒരു എക്സാം ഒന്നും ഒരു പ്രശ്ന ആയി തോന്നൂില്ല നമ്മള് എക്സാം ഏതും പോകും തലേന്ന് ചെപ്പോ ഒ ജസ്റ്റ് നോക്കും പോയി എക്സാം ഏതും പോരും അങ്ങനെയായി മാറും
പത്താം ക്ലാസ്ൊക്കെ നിങ്ങക്ക് ഭയങ്കര പേടിനി
ചെറുതായിട്ടൊക്കെ വല്യ പ്രശ്നമൊന്നുല്ലെനി കൂടുതൽ പേടി പ്ലസ് വണ്ണും പ്ലസ് ടു ആയിരുന്നു
പത്തിനെ കാട്ടിലും കൂടുതല് ഇത് ബുദ്ധിമുട്ടും പ്ലസ് വണ്ണും പ്ലസ്
ആ അതാണ് ശേലെ ഇപ്പ പത്തിനേക്കാൾ കൂടുതൽ മാർക്കുണ്ടായിരുന്നിട്ട് ടെൻഷനേരുന്നു മറ്റേതിനത്ര തന്നെ ശ്രെദ്ധിച്ചിട്ടൊന്നുല്ലെരുന്നു
പത്തിൽ എത്ര യാണ് മാർഗ് ഇങ്ങക്ക്
പത്തില് മാർക്കൊക്കെ കുറവേരുന്നു കോളേ സ്കൂളില് കിട്ടാനുള്ള മാർ കൊക്കേണ്ടാരുന്ന എ പ്ലസുകളുടെ എണ്ണം പത്തേ എ പ്ലസ് ഒന്നും ഇല്ലെരുന്നുന്നുള്ളൂ പഷേ എല്ലാരും എക്സ്പെക്റ്റ് ചെയ്യുലോ നമുക്കങ്ങനെ കി ട്ടും ഇങ്ങനെ കിട്ടുന്നോക്കെ ആ എക്സ്പെക്റ്റ് ചെയ്ത മാർ
ഞാ മാർക്ക്‌ മാർക്ക്‌ കൊറഞ്ഞാലും പ്രശ്നം ന്നല്ലോ ഓരോരുത്തരത് ചോദ്യം വരുമ്പളാലെ ആകപ്പാടെ
ആ അപ്പളേ റിസൽട് വരുമ്പളേക്ക് ഏ ഇവരിങ്ങ് പട്ടെക്സ്പെക്റ്റ് ചെയ്തിന് നമ്മളെക്കുറിച്ച്ന്നൊക്ക കഴിക്ക അതൊരു അങ്ങനൊരു പബ്ലിക് എക്സാമ് ഏ പിന്നെരുന്നു പഠിക്കാൻ തൊടങ്ങി ന്നാ പിന്നെന്താ
അന്നുല്ല അങ്ങനങ്ങനെ പോണ് ങ്ങളെ വീട്ടിലാരൊക്കെ ഇള്ളേ പിന്നെ
വീട്ടില് ഞങ്ങള് മൂന്ന് മക്കളാണേ പിന്നെ ഉമ്മേം ഉപ്പേം ഞാന് വിളിക്കാട്ടൊന്നാല്
ന്നാ ഓക്കെ
മ്